ഹലോ
ഹലോ
സുഖാണോ
ഹലോ
ഹലോ സുഖാണോ കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ സുഖാണോ
ആഹ് ആഹ് അതെ സുവാണ് ഇയാക്കോ
സുഖാണ് പിന്നെഫ് ഫുഡൊക്കെ കഴിച്ചോ ഏഹ് കരച്ചിലല്ല അത് പാട്ടാടാന്ന് മോള്
ആഹ് ആഹ് ഓക്കെ ഓക്കെ
ന്നാള്ന്നാ അങ്ങ വാടി പഠിക്കുന്ന മോളാണ് അവോള് ഇങ്ങനെ പാട്ടാട ഇന്നെ ഒക്കത്ത് വെച്ചിട്ട ഇങ്ങനെ പാട്ടാടോള്
ഉം ഉം
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ കഴിച്ചു നീയാളോ
ആഹ് എന്താ കഴിച്ചെ ഫുഡ്
ഞാന് ചപ്പാത്തി
ആഹ് ചപ്പാത്തിയാണോ രാത്രി കഴിക്കാറ്
ആഹ്
ആഹ് ഞമ്മളൊക്കെ ഫുഡ് ചോറെന്നെ കഴിക്കല്ണ്ട് ചപ്പാത്തി ഇവിടെ ആർക്കും പറ്റൂല കഴിക്കാന് പിന്നെ ഉമ്മ ഒക്കെ ചപ്പാത്തിയാ കഴിക്ക്യാ ഓല് ഷുഗറൊക്കെ ഇണ്ടായോണ്ടേ ചപ്പാത്തിയ കഴിക്യാ ഇപ്പങ്ങനെ കാലാവസ്ഥങ്ങനെണ്ട്
ഇവിടെ തണുപ്പ ഭയങ്കര മഴ
അതന്നെ ഇപ്പൊ തിരുമ്മിയതൊക്കെ ഉണങ്ങാനൊക്കെ നല്ല ഉം കയൂലലേ ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അലക്കിയതൊക്കെ
ആഹ്
ചിക്കിടാന് ഭയങ്കര ബുദ്ധിമുട്ടാണറിയ ഉണങ്ങാനേ ഉണങ്ങി കിട്ടാനേ
ആഹ്
ഉം ഞാനൊക്കെ ഫേന്റെ ചോട്ടിലൊക്കെല നിങ്ങക്ക് കുട്ടിയളുണ്ടോ
ഇല്ല ഇല്ല
ആഹ് ല്ലം പിന്നെ എന്താ ഫുഡ് ഇഷ്ടം
എനിക്ക് ചപ്പാത്തി ബെറോട്ടാ പിന്നെന്താ പൂരി പിന്നെ കുഴിമന്തി ഉം മന്തി ഇതൊക്കെയാ ഇഷ്ടം.
അതെ നമുക്ക് മന്തിന്റെ ആൾക്കാരാ നമ്മള്. ഭയങ്കര മക്കൾക്ക് ആണെങ്കിലും മന്തിന്ന് പറഞ്ഞ ജി വനാ ബിരിയാണിനാട്ടിൽ ഏറ്റവും ടേസ്റ്റ് മന്തി ഭയങ്കര ഇഷ്ടം ഭയങ്കര ടേസ്റ്റ നമ്മള് ഫുഡ് ഉണ്ടാക്ക്ണ മന്തിയൊന്നും പറ്റൂല കേട്ടോ. ഹോട്ടൽന്ന് പോയി കഴിക്കുന്ന മന്തിന്റെ ടേസ്റ്റ്. ഇന്നോട് ഇന്റെ മോള് എപ്പോഴും പറയും. ഹോട്ടൽത്തെ മന്തിയാ ടെസ്റ്റ് നിങ്ങൾ ഉണ്ടാക്ക്ണ മന്തി ടെസ്റ്റ്ല്ല ഹോട്ടൽത്തെ മന്തി. മതി അത് വാങ്ങി തരി ഇങ്ങള് പറയുന്ന ആൾ കെ ജി പഠിക്കുന്ന ആളാ. എന്നിട്ട് ഓള പറയ്ണത് മന്തിഓക്ക് ഫുൾ ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ കാണല്ലേ ഈ മന്തി ടെസ്റ്റ്. ടെസ്റ്റ് ഇങ്ങനെ ഓള് ഈ ഫോണില് സ് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ മന്തിഉണ്ടാക്ക്ണ് എനിക്കിന്ന് ഹോട്ടൽന്ന് മന്തി വാങ്ങി തരിട്ടോ ഇവിടെ ഞാൻ ഇവിടെ മന്തി കണ്ട്ണ് ഇനി ഹോട്ടൽന്ന് നിങ്ങള് വാങ്ങിത്തരി. വീട്ടിലൊന്നും ഉണ്ടാക്കൻണ്ട മന്തി ഹോട്ടൽന്ന് വാങ്ങി തരിന്ന് പറയും അതുപോലെ തന്നെ ഫോണിന് അഡിക്റ്റ്ടാ ഫോൺ ഇല്ലാതെ. ഫുഡ് കഴിക്കൂല്ലാ. അങ്ങനത്തെക്കെ ഒരു പ്രശ്ന ഇവിടെ തല്ലാണ് ഫോണിന്ന് എന്താ അറിയോ? ഭയങ്കര കുറുമ്പാ രണ്ടാക്കും കുറുമ്പാണ് ഫോണ് കിട്ടിയഞ്ഞാല്. രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിടിയ ഒരു ഫോണിനും വേണ്ടി ഭയങ്കര. അവിടെ അവിടെ ചേച്ചീന്റെ മക്കളൊക്കെ ഉണ്ടാവേക്കൂല്ലേ ഫോണിന് അങ്ങനെ ഉണ്ടോ?
ഇല്ല
ഉം പിന്നെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങള്.
ആഹ് ഞാൻ സ്റ്റുഡന്റ് ആണ്.
എന്താണ് എന്താ ചെയ്യുന്നെ? പ്ലസ് പ്ലസ് ടു കഴിഞ്ഞ് നിക്കുവാണോ
ആഹ്
ആഹ് പ്ലസ് ടു ഏതയ്ന് കൊഴ്സ് ഉണ്ടായത്.
കോഴ്സ് കൊമേഴ്സ്. ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ.